ഹലോ
ഹലോ
ആഹ് കേട്ടില്ലേ
ആഹ വിക്ക
എന്തൊക്കെയാ വിശേഷം ആപ്പോ ആ എന്ത ഫുഡ്ൊക്കെ കഴിച്ചോ
ഫുഡ്‌ കയ്ച്ചു കിടക്കാണണയീലെ
ആഹ കേൾക്കന്നെ എന്താ ഫുഡ് ഇല്ല ഇല്ല ഞാന നോമ്പർന്നപ്പോ കയ്ച്ചീനി നോമ്പർന്നപ്പോ കഴ്ച്ചീനി അത്‌
ആഹ് ആഹ് ഇ നിപ്പ കഴിക്കൂലക്കൂല്ലേ
ഏ എന്നെ കഴിക്കുന്നില്ല
എന്താക്കാ പഠിക്കാണോ
ആ ഞാൻ പ്ലസ് ടു
ഉം ന ക്‌ളാസ്സല്ലേ
നാളല്ലേന്നെ തിങ്കളാഴ്ചയള്ളൂ ഓ ഞങ്ങൾക്ക് ശനി ഞായ റും ആ ശനി ഞായ ലീവ്േണ്ട അതില്ലേ
ആഹ ആഹ ശരി അപ്പൊ വെള്ളിയാഴ്ച ഇന്ന് പിന്നെ മുഹർളത്തിന് ലീവ ഉണ്ടാവും
ആ ആ് അയിന്റെ
ഉ ഉ ഉ രാവിലെ എപ്പഴാ പോവല്
ഞൻ ഇവിടുന്ന് എട്ട് മണിക്ക് ഇറങ്ങും എട്ടേ പത്തിന് ബസ്സുണ്ട് ആഹ പിന്നെ ഒമ്പത് മണിക്കാ ക്ലാസ് തുടങ്ങ
ആ കൊറെ ദൂര ഉണ്ടോ കോള സ്കൂള്
ഏ ഒരു ബസ്സ് കയറാാനുള്ളൂ ഇവിടുന്ന്
ആ ആ ആവൈന്നേരം എപ്പളാ തിരിച്ചെത്ത
വൈകുന്നേരം അഞ്ചരക്ക ആവും ബസ്സ് ഇട്ടുന്ന അനുസരിച്ച്
ഫുഡ് കൊണ്ടാവല ഉച്ചക്ക്
ആഹ വീട്ടന്നുണ്ടോവും
ആഹ ശരി
പിന്നെ മക്കളെകോവിടെ ഇന്ന് ഫുഡ് ബിരിയാണി ഉണ്ടാക്കി ബീഫ് ബിരിയാണി
ആഹ ആ മക്കള് രണ്ടാലും ഉറങ്ങി
ആഹ
ഫുഡ്‌ ഒക്കെ കയ്ച്ചു നേരെത്തെ ഒന്നും ഉറങ്ങില്ല ന്ന് എന്റെ മോൻ നോമ്പ് നൊട്ടീന് അപ്പോ അയ്‌ന്റെ ക്ഷീണത്തിൽ അങ്ങനെ ഉറങ്ങിപ്പോരാ
ആഹ ആഹ
മോള് പിന്നെ വേഗം ഉറങ്ങു സ്കൂളത്തൊന്ന് വായി കിക്കൊന്നുമ ഇല്ല വേറെ വയ്ക്കൊന്നുള്ള വേഗം കടന്നറങ്ങല്ലേ മദ്രസൽ സ്കൂത്തൊക്കെ്താനും കളിക്കാനൊക്കെ ഉണ്ട്
ആഹ സ്കൂള അത്രല്ലാ
മോൻ നാലില് മോൾ ഒന്നില് പിന്നെ മഴ ണ്ടെയിണോ
മഴ വല്ലാണ്ടൊന്നും ഇല്ല ഇങ്ങനെ ഇടക്ക ഇങ്ങനെ പാറ്റി പോവാ അങ്ങനെള്ളു ഇന
ആ ഉ ഉവ്ടെ ല്ല മഴ ക്കണ്ട ആ ഉച്ചക്കൊക്കെ നല്ല മഴ ണ്ടെയിനി വൈകുന്നേരം പെയ്തേൻ ഇപ്പൊ ഒരു കുറവുണ്ട്
ചെറുങ്ങനെ പാറ്റിട്ട് പിന്നെ വെയിലറക്ക അങ്ങനെ
ആഹ ആഹ് അങ്ങത തന്നെ
ഉ
ഒന്ന് കുറച്ച പോയതാണ്
ഉ ഇവിടെ ഇന്നലെ അല്ലോ പ്രേദീനെ ഇന്നലെ രാവിലെയും ഉച്ച ക്കെശൊക്കെ പെയ്തീനി പറഞ്ഞു
ആഹ ശെരി ഫുഡൊക്കെ ഇണ്ടാക്കയി
ഫുഡ് എനിക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും വല്ല്യ ഒന്നുണ്ടാക്കറിയില്ല
അപ്പൊ മ്മ ആയിരിക്കും ണ്ടാകുക?
ആഹ പിന്നെ മ്മാനെ ഞാനിടക്ക് സഹായിക്കും അത്ര-
ആ ന്ന ശരി
ആഹ്
ഈ ഒരു മോളന്നെ ഉള്ളു?
ആഹ പിന്നെ ഒരു എട്ടനും മൂന്ന് അനിയന്മാരാണ്
ആ പെകുട്ടി ഒരാളന്നെ ഉള്ളല്ലേ?
ആഹ ആഹ
ഉം രാവിലെ പോകുമ്പോ പണിയൊക്കെ കഴിച്ചാണ്ട ടൈം - വോ കോളേജ്മ്പോക്കുമ്പോ സ്കൂൾ പോകുമോ
ടൈമിണ്ടാവില്ല ഒന്നും ചെയ്യലൊന്നുല്ല പോല പിന്നെ സ്കൂളില്ലാത്ത അന്ന് എന്തെലൊക്കെ സഹായിക്കും
ആഹ ആ ശരി രാവിലൊക്കെ എന്താ ഉണ്ടാക്കല്
അ അധികം ദോശ ണ്ടാവൽ പശം ഇണ്ടവാ പിന്നെ ഓട്ടടാ പുട്ട് ഇഡ്ലി അങ്ങനത്തെ
ഉം അ മാറി മാറി ഉണ്ടാക്കൂല്ലേ
ആഹ എന്നും ഒരേ ഫുടൊന്നും ഉണ്ടാവില്ല
ഉം കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്?
കൃഷി കൃഷിന്ന് പറയാൻ മാത്രമൊന്നുമില്ല ചെറിയ തോതിൽ മുളക്
ആഹ്
പിന്നെ പേരക്ക, ചാമ്പക്ക
അ ആഹ് ആരണ്ടാക്ക ഈ ആണേൽ
ആ ഇപ്പ ഇണ്ടാക്കല
ഉം ഉ ചെടികളൊന്നുണ്ടാക്കൂല യ്കുലേ
ചെടികള് ആദ്യം ഉണ്ടായി കൊറോണത്തണ്ടായി ഇപ്പ പിന്നെ അപ്പൊ പ്പച്ചി എവിടുന്നേലൊക്കെ കൊണ്ടെന്നരും
ഫാൾ
ചിന്
ഈ കൊറോണ ടൈമിലൊക്കെ എല്ലാ വീട്ടിലും അതന്നെ ഒരു പണിയെന് പൂന്തോട്ടം ഉണ്ടാക്കണ ചെടികള് ഫുള്ള് ബിസിനസേനു ഉം ഫുഡ്തൊക്കെ തെന്നെ ഉണ്ടാവൽ ആഹ് പ്പ ത അങ്ങനെ എവിട കാണണില്ല ചെടികളന്നെ ഉം വീട്ടിൽ സ്ഥലണ്ട് ചെടിയൊക്കെ ഉണ്ടാക്കി കൂടെ?
ആ സ്ഥലൊക്കെണ്ട ഞാൻ പിന്നെ വല്ലാതെ നിക്കലില്ല സ്കൂൾ വിട്ട് വരുമ്പോ തന്നെ വൈുന്നാരാവൂല്ലേ പിന്നെ ടൈം കിട്ടലില്ല ആഹ പിന്നെ ഇപ്പച്ചി ന്നെ ഒക്കെ ചെയ്യും
ഉം നമ്മക്ക് വീട്ടത്തെ പണിന്നെ ഇണ്ടാവല്ലോ എടുക്കാ മാത്രം
ആഹ് പിന്നെ ഞങ്ങാളെല്ലാരെയും സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടേ അഞ്ചാളില്ലേ
ആഹാ ആഹ് അഞ്ചാളാങ്ങള്
ആഹ് ഞാനും ഒരു കാക്കയും മൂന്നനിയനും
ആഹ ട്രിപ്പൊക്കെ പോകാലില്ലേ
ആ ട്രിപ്പ് ആ പ്പച്ചിന്റെ കൂടെ പോകും പ്പച്ചി സിയാറ
ഉം ആ ആ
ങ്ങളല്ലേ
ശരി ആ പോയൽണ്ട് ങ്ങനെ ഇവരൊന്നും ഓളെ വരെ ഹസ്ബൻ ഇല്ലാത്തൊണ്ട് അങ്ങനെ പോയലില്ല നാട്ടിലുള്ളപ്പളാണ് പോവല് ഉം ആ ഫാമിലിയില് അങ്ങനെ എപ്പഴും ണ്ടാവൂല
എപ്പ്ളേലും ഹലോ ഹലോ